ആഹ സുഖമാണോ ആഹ കേൾ ക്കുന്നുണ്ട്
ഉ എന്താ വിശേഷം
സുഖം
ഫുഡൊക്കെ കഴിച്ചു കിടന്നോ
ആഹ ഫുഡൊക്കെ കഴിച്ചു
ഉം
അവിടെയോ ആഹ കിടന്നു
ഉം ഉ
അ വിടെയോ
ആഹ് ഫുഡ്‌ ഒക്കെ കഴിച്ചു കയിഞ്ഞ്
ഉ ഉ ഓക്കേ
കുട്ടികളും ഉണ്ടോ
ഇല്ല ഇല്ല
ഉം കല്യാണം കഴിഞ്ഞോ
ആഹ കഴിഞ്ഞരുന്നു
ഉം പഠിക്കാപോ
ആഹ ഞാൻ സ്റ്റുഡന്റ്
ഉം ആരൊക്കെ ഇണ്ട് വീട്ടിലും
അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ചേട്ടൻ ഹസ്ബൻഡ
ഉഹ
അവിടെ ഓ
ഇവിടെ കല്യാണ വിീസ് വീട്ടില് ഹസ്ബൻറും മൂന്ന് കുട്ടികളും മൂ എപ്പയും
ആഹ ഏജോ
മുപ്പത്തൊന്ന്
ആ ആ
വലിയ കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
ഫൈവ് മന്ത്
ആ ഉ
എന്താ ഹോബി എന്താ
ഒന്നുമില്ല ഹൗസ് വൈഫ് തന്നെയാണ്
ഉം ഓക്കെ
ഉം ക്ലാസ് തുടങ്ങാനായോ
ആ ആയി ജൂലൈയിൽ ടൂറൊക്കെ പോയിട്ടുണ്ടോ
ആ പോയിട്ടുണ്ട്
ഇതിനിടക്ക് പോയ ടൂറിസ്റ്റ് പ്ലേസ് ഏതാ
ഞങ്ങൾ ഇപ്പോ ശനിയാഴ്ച വയനാട് പോയി
ഓക്കേ
ഉം വയനാട് ഇപ്പൊ വലതും കൊടന്നും ഇല്ല തണുപ്പൊന്നും ഇല്ല സാദാ പോലെ തന്നെ അല്ല അല്ല ഞങ്ങക്ക് കാറു കൊണ്ട്
ഓക്കേ
ഉം വയനാട്ടില് ഇപ്പൊ ഞങ്ങള് ഇവിടെ മഴയല്ലേ അപ്പൊ അവിടെ തണുപ്പൂത്തൊ ഉണ്ട് നീട്ടി പോയത് അപ്പൊ മാറ്റമൊന്നുമല്ല രണ്ട് രണ്ടു വർഷം അടുത്തിട്ട് മഴ പെയ്തിട്ടും ഒന്നും ശരിയായില്ല എന്നങ്ങട്ട എന്നാ ടൂറ് പോയിപ്പോ പോയിന്നോ
പോയതിനിടക്ക് ഒരു ദിവസം
ആഹ വയനാട് ഞാൻ പോയിട്ടില്ല
ഓക്കേ
അങ്ങനെണ്ട്
ഉം കൊള്ളായിരുന്നു കോടായിട്ട് ഒക്കെ ആയിട്ട് കിടക്കായിരുന്നു പൊൺമുടിയും
ആ ആ അവിടെ കാണാനൊരു സ്ഥലം
ആഹ കൊള്ളായിരുന്നു
ഉം ഉ എങ്ങനെ പോയത് ബൈക്കോ
ആ ബൈക്കിലായിരുന്നു
എങ്ങനെ അവിടെ റൂം എടുത്ത്നിന്നോ അന്ന് തിരിച്ചു പോന്നോ
ആ റൂം എടുത്തായിരുന്നു
ഓ ബൈക്ക്‌മ്മേ വരെ യാത്ര യാത്ര ചെയ്യുമ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ
ഇല്ല ഇല്ല
ഉം കുട്ട്യാള് ഇല്ലാത്തോണ്ട് അത് രസായിരിക്കും
ആ
ഉം വേറെ എങ്ങട്ടേ പോയി
ആ കന്യാമാരി
ഉം അവിടെ എന്താ കന്യാകുമാരില് എന്താ കാണാം
ആ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഇണ്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക്
ആ ആ
ഉം ഭയങ്കര തെരക്കാ പക്ഷേ
ഉം ഉം
ഉം
ഉം
പിന്നെന്താ
എന്നാ പോക്ക് ശനിം ഞായറോ
ആ ശനിം ഞായറും ആ
മ് വീട്ട്ക്ക് പോയിന്നാ ഇപ്പൊ ലീവ് ആയോണ്ട്
ആ പോയായിരുന്നു
ഉം അവ്ടെ ആരോക്കെ ഇണ്ട്
അവ്ടെ അമ്മ പപ്പ അനിയത്തി
ഓ ഉം അനിയത്തി എത്ര ലാ പഠിക്ണ്
അവള് അഞ്ചില്
ഹേ ഹേ അവിടെ രണ്ട് മക്കളാണ്ലേ
ആ
ഉം ഉഴച്ചാണ് ഉഴന്ന പിന്നെ വേറെ എന്താ വിശേഷം എന്താ എന്നെ തിലും ജോയിൻ ചെയ്തു
ഏ
എന്നതില് കൂടിയത് ചെയ്യാപ്പ്‌ല്
ഉം ഏ ഞാൻ മൂന്ന് ദിവസായെ ഒള്ളു ഇയാളോ
ആ ഞാന് മൂന്ന് ദിവസം തന്നെ ശനിഴായ്ച്ച
ഓക്കെ
ഹ് ഹ്
ഫ്രണ്ട് പറഞ്ഞതാ
ആ ഫ്രണ്ട് പർഞ്ഞ
ഓക്കേ
ഉ ഉം അവര് ഒരു വർഷൊക്കെ ആയിന്ന് പറഞ്ഞു
ആ ആ
ഒന്നും ഇങ്ങനെ കോളിന്റെ ഇതൊന്നും ഉണ്ടായില്ലേ
ഉം വേറെ ാവസ് എും കിട്ടിയോ
ഇല്ല ഇല്ല
അ ആ ഗ്രൂപ്പില് കിട്ടാത്തവരുണ്ട്ല്ലോ കുറേ അങ്ങനെ പറയുന്ന
ഒക്കെ ഒക്കെ
ഉം
പിന്നെന്താ
പിന്നെ എന്താ അങ്ങനെ പോന്നു വീട്ടിലിട്ട് അവിടെ ആരെങ്കിലും ഇത് പന്തലേക്ക് കാണലുണ്ടോ
എന്താ
കളി കാണാറുണ്ടോ ചോയിച്ചാ
ഇല്ല ഇല്ല
ഉം അങ്ങനെ ടീമിന്റെ ഒന്നുംല്ലാല്ലേ
ഇല്ല ഇല്ല
ഇബടെ ആകെ അതെ ഒള്ളൂ
ഓക്കെ
ഉം പിന്നിതാ പത്തരയ്ക്ക് കളി കാണാ ഒക്കെ റെഡി ആയി കുത്തിരിക്കും
ആഹ് ഓക്കെ ഓക്കെ
ഇങ്ങളെ നാട്ടില് ഫ്ലക്സ് ഒന്നും വെക്കൂല
ആഹ് വയ്ക്കും
ഉം ഹസ്ബൻഡിന് എങ്ങനെ താല്പര്യല്ലേ
ഇല്ല ഇല്ല
ഉം ബടെ ഓര് ഹസ്ബൻ്റും കുട്ടിളൊക്കെ തമ്മില് ഒക്കെ വേറെ വേറെ ടീമാണ് മത്സരാണ്
ആഹ് ആഹ്
ഞി ക്ലാസ് തൊടങ്ങിയ എങ്ങനെ ഇവിടുന്ന് പോവാൻ സു എ്എളുപ്പ
ആഹ് എളുപ്പണാണ്
ഉം എങ്ങനെ പോക്ക് ഹസ്ബൻ്റ് ആക്കി തരലോ അതോ ബസ്
അല്ല ഹസ്ബൻഡ് കൊണ്ടാക്കും
ഉം ഉം കൊണ്ടരാനും വെരുണ്ടാവുംല്ലേ
ആഹ്
അപ്പൊ പിന്നെ ജോലി കഴിയോ ഹസ്ബൻ്റിന്റെ
ആ
ഹസ്ബൻ്റിന്റെ ജോലിയൊക്കെ കയ്യോപ്പത്തിന്
ആകഴിയും കഴിയും
ഉം ഉം ഞ എങ്ങനെ ജോലിയാവോളം പഠിക്കാല തീരുമാനം
പഠിച്ച് ഒരു ജോലി വാങ്ങണംന്നാണ് തീരുമാനം
ഉം ഉം പ്പഎല്ലാരും ജോലി ഇല്ലോരാ വെറുതെ നടക്കുന്നവര് ആരുല്ലല്ലെ
ഇല്ല ഇല്ല
ഉം എത്രായി ഏജൊക്കെ
എനിക്ക് ട്വന്റി
ആഹ് ആഹ് അപ്പൊ ടൈമുണ്ട് പഠിക്കാനൊക്കെ
ഓക്കെ
ഇന്ന് എങ്ങനെ മഴ ഇണ്ടായിനോ അങ്ങട്
ആഹ് മഴ ഇണ്ടായിരുന്നു അവിടെയോ
ആഹ് ഇവിടിന്ന് ഫുൾ ടൈമ് മയ ന്നെയിരുന്നു
ആഹ് ആഹ്
ഉം ഇങ്ങളെ വെള്ളം കേറണ ടൈ സ്ഥലാ
അല്ല അല്ല അവിടെയോ
ഇബടെ ഞങ്ങള് തൊട്ടടുത്തന്നെ പൊയാണ്
ആഹ് ആഹ്
ഉം വെള്ളം വീടിന്റെ ഒരു മുന്നില് ഡബ്ബറുണ്ട് അതുവരെങ്ങനെ വരും പാലം മൂടും
ആഹ് ആഹ് ഓക്കെ
എത്ര ആൾക്ക് വിളിച്ചന്നിട്ട്
എന്താ
എത്ര കോള് ചെയ്തു അറിയ ടോട്ടല് അറിയോ
അഞ്ച്
ആഹ് ഇന്ന് ഇവിടെ മൊത്തത്തില്ൽ ആർക്കും കിട്ടുന്നേല്ലേ നമുക്ക് റേഞ്ചില്ലായിട്ട് മായ കൊണ്ടാണ് അറിയി നെറ്റിന്റെ ഇതാന്നും അറിയില്ല
ആഹ് ശരി ഇനി ഒരു ഒരു ദിവസം വിളിക്കാവെ
ആഹ് ആഹ്
ആഹ് ശരി
ഉ ഉ